ആ ആ കൊച്ചിന്റെ മാ പിന്നെ ഈ കൊച്ചിൻ്റെ ഭയങ്കര ബഹളാ മോളെടുത്തന്ന് മാറിന്നില്ലേ അവിടക്ക കൊച്ചിന്റെ വേഹളം കേക്കുന്ന് മാറിന്നില് ആഹ പറ വിഷയങ്ങളൊക്കെ പറ
എന്തോണ്ട് വിശേഷം അവിടെയൊക്കെ
ഇന്ന് എവിടെ ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു
ഏഹ്
പിന്നേ വെറുതെ ഇങ്ങനെക്കെ ഇരിക്കുന്നു, ചായയൊക്കെ കുടിച്ച്.
എന്ന
പേരാ ചായക്കെ കുടിച്ചോ?.
ഇല്ല ഞാൻ വന്ന് ചോറ് കഴിച്ചതേയുള്ളു. അമ്പലത്തിൽ പോയിരുന്നു. ദൂരെ ഒരു അമ്പലത്തിൽ. തി അതൃ ഇതെ ഒത്തിരി ദൂരെയാ, അത് രണ്ട് മണിക്കൂർ വണ്ടി യാത്രയുണ്ട്, അത് ഒത്തിരി വളണ്ടേ പോണോന്ന് വിചാ ച്ചിരുന്നു ന്ന്പ്പ അയിലത്തുള്ള രണ്ടു പേര് പോയി അങ്ങനെ അവരോടെ ഞാനു അങ്ങ് പോയി.
എവിടാന്നാലും എവിടാന്ന് പറ
മ ചെങ്ങന്നൂര്
ചെങ്ങന്നുർ പോയാ നീന്നാള്ളു പോയിലായിരുന്നോ?.
ഇല്ല ഞാൻ പോയില്ല. ശശികലയുടെ മോൻ്റെ കല്യാണം അവിടെ വച്ചായിരുന്നു.
ഏത് ശികലടെ
കുമൽ വിടുത്തെ വാമ്പ
കുമ്മൽ കുമ്മന്നൂരിത്തെ?. ആഹ് ആഹ് ആഹ് ആഹ് ശരി അതൊന്നും പറയണ്ട പിന്നെ ആഹ് പിന്നെ എഹ് വെ അവിടെ പോയട്ട് എങ്ങനെണ്ട്?.
പോയട്ട് എന്തുവാ?. ശിവനും പാർവ
കേ ആഹ് കേറി കണ്ടാ അവിട ച്ചെ ഉം ഇതീ കേയറിയാ
ഇല്ലട കേയറിയില്ല. കേറിയില്ല അവിടെ കേറി യടി അവിടത്തെ ആ ദേവിക്കേ മാസത്തിൽ നാല് ദിവസം കളർ വ്യത്യാസം ഉണ്ടാവും അന്നരം വേറെരു റുമിലോട്ട് ഇരുത്തു ആ റുമൊക്കവിടെ ഉണ്ട്.
ആഹ് ഓഹ് ചെങ്ങന്നൂര് ല്ലേ ആഹ് ആഹ് ചെങ്ങന്നൂര്. ആഹ് ശെരിയ നമ്മളെല്ലാം ആഹ് ആഹ് ശരി
ചെങ്ങന്നൂര് ആഹ് അവിടെണാ പോയത്?.
ഏഹ്
ആഹ് ഫ്രിയാട്ട് പോയതാ.
ആഹ് ആന്ന്
അങ്ങ് വരെ പോവാൻ പറ്റിയ
പിന്നെന്ത് അവിടം വരെ ഉള്ള വണ്ടി ഇവിടെ ഉണ്ട്. ഏഹ്
എവിടെന്ന് പോയി?.
ഇവിടെ അടുത്തുന്നു ഉണ്ടടി.
ആഹ്
അരമണക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഉണ്ട് വണ്ടി.
ഓഹ് ഓഹ് ഓഹ് ആഹ് അഹ് ശരി ആഹ് ഒറ്റ വേണ്ടി കട്ടുംല്ലേ?.
ആഹ് ഒറ്റ വണ്ടിണ്ട് അങ്ങോരണ്ട്.
ആഹ് അത് കൊള്ളല്ലേ?. ആഹ് അവിടെ പോയി പിന്നെ അവിടെ കുളക്കെ കേറിക്കണ്ട
കൊളംന്നും കണ്ടില്ല.
ആഹ് അപ്പഴ പിന്നെ ദേ ദേവയെ മാറ്റിയിരിക്കുന്ന സമയായിരുന്നോ അപ്പോ?.
അല്ല ഇപ്പൊ അല്ലാതിരിക്കയാ, നല്ലൊണം ഇരിക്കുക കൊഴപ്പല്ല.
ആ അവിടെ ഞാനും ആ അവിടെ ഞാനും പോയിട്ടുണ്ട് എൻ്റെ കല്യാണം അവിടെ വച്ചായിരുന്നു. അവിടെ പോയിട്ടുണ്ട്. ആഹ് പിന്നെ ആ അങ്ങനെ എല്ലാരുടെ പോയിട്ട് വന്നാ
ഉം പോയിട്ട് വന്ന് ചോറ് കഴിച്ചതേ ഉള്ളൂ
എത്ര മണിയായപ്പോ പോയി?
രാവിലെ എട്ട് മണിയൊക്കെ ആയ്പം പോയി മുന്നര ആയി വന്നപ്പ
ആഹ് ആഹ്
ഉം
അസുഖക്കെ മാറിയായിരുന്ന
അസുഖം മാറിയന്നുംല്ല എന്നാലും ഉണ്ട്
ആഹ് പിന്നെ ആഹ്
ആ കൂടെള്ളവരങ്ങ് പോവും ചെയ്യും അതുകൊണ്ട് ഞാനങ്ങ് പോയി
പൊടിക്കൊച്ചങ്ങൾ എങ്ങനെ ഉണ്ടായിട്ട്
ഉണ്ട്
എന്താടക്കന്ന
ഒരാളുണ്ട് ഇവിടെ കളിക്കുന്നു അങ്കൺവാടിന്ന് വിളിച്ചോണ്ട് വന്ന് കളിക്കുന്നു
ഓ അംഗൻവാടിള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുവോ
ഓ പറയും
ആഹ്
എല്ലാ കാര്യം പറയൂടവന്ന് റ്റേന്ന് കുളിപ്പിച്ചെടുക്കുമ്പോ പറയു പോവുന്നില്ലന്ന് പറയും ഉം പിന്നെ സമയവുമ്പോ പോവന്നും പറഞ്ഞു പോവും ആഹ്
ആഹ് അങ്ങനാന്നോ ആഹ് പിന്നെ
ഉം
മറ്റ കാര്യങ്ങൾ എന്താ ഉണ്ടോ വിശേഷങ്ങള്
ശേഷങ്ങള അങ്ങ് മഴ തന്നെ ഞങ്ങ ഇവിടെ അമ്പത്തി അവിടെ ഭാഗത്ത്ല്ലാ അങ് മഴയാ
അത കൊള്ള വെളുപ്പിലേ മഴ ഇല്ലായിന്നോ രാവിലെ എണീറ്റപ്പോഴൊക്കെ മഴയില്ലായിരുന്നോ
അന്നേരൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളായിരുന്നു
ഇവിടെ രാവിലെ എണീറ്റ്പ ഭയങ്കര മഴയായിരുന്നു
ആന്നോ ഉം വലിയ മഴയില്ലായിരുന്നു വെളുപ്പിലെ കറണ്ടും പോയി പിന്നങ് വന്നു വേഗം നിക്കിയായിരുന്നു ഉം
എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയത്
ഓ അന്നാണ് ശരി കറിയൊക്കെ അവളങ് വെച്ച് മരുമോള് വെച്ച്
പിന്നെ
പിന്നെ
ഇനിയിപ്പം ജോലിയൊക്കെ എന്താ ഉണ്ട് ജോലിയൊക്കെ ഒതുങ്ങിയോ
ഇവിടെയക്കെ തൂക്കുന്ന ജോലി ഉണ്ട് ചൂത്ത മുറ്റിയ മരിയൊക്കെ വേണം
പിന്നെ ഇ ജോലിയക്ക് ഒന്നും പോന്നില്ലവ
ജോലിക്ക് ഒന്നും പോന്നില്ല വീട്ടിലങ്ങ് നിക്കിയ എങ്ങും ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ
ആഹ് ആഹ് ചക്കയൊക്കെ കിട്ടുവോ
ചക്ക ആഹ് ഞങ്ങക്കൊന്നും ഇല്ല
അഹ് ശരി ഞങ്ങളവിടൊക്കെ ആഹ് ഉണ്ട് അവിടൊക്കെ ചക്ക വെട്ടിപ്പിച്ചു കൊടുത്താ പൈസ തരാന്ന് പറഞ്ഞ് കൊണ്ട് കിടക്കുന്നു അത എനിക്കേ കാലിന്റെ കല്ല ഞാൻ ഇതിന മുമ്പൊക്കെ എടുക്ക രുന്നു കാലിന വയ്യാത്തോണ്ട് ഇപ്പൊ എടുക്കുന്നില്ല പിന്നൊക്കെ ജോലിയൊക്കെ തുടങ്ങാറായെന്ന് തോന്നുന്നു വയ്യാതെങ്ങനൊക്കെ ആക്കുക ജോലൊക്കെ തുടങ്ങാറായി താ വയ്യാതെ അങ്ങാനാലോചിക്കുക
ചെങ്ങന്നൂര് പോയി പൂജകളും എല്ലാം നടത്തിയ
പർച്ചരണൊക്കെ നടത്തിയില്ല രേബ്യയിൽ
വേറെ ചെലവൊന്നും ഇല്ലായിരുന്ന അമ്പലത്തി ആഹ് ചിലവേ ഉള്ള
വേറെയല്ല ഉണ്ടെ വൈശാഖ ആക്കെ ചെലവല്യ എല്ലാം ആഹ് ഞാൻ അർച്ചനിയെ നടത്തിയോളൂ അല്ല ഞാന അതന്ന് നടത്തിയിട്ടുണ്ട് പിന്നെ എന്തൊണ്ട് വിശേഷം മക്കളൊക്കെ പഠിക്കയാന്നോ ഹലോ വെച്ചോടി ഹലോ
ആഹ് പറ പറ പറ ഇല്ല ഇല്ല വേറെ കോള് കയറി വന്ന് ആഹ് മാ മക്കള പഠിക്കുന്ന മക്കള പഠിക്കുന്ന കൊച്ച മക്കള് പഠിക്കുന്ന
അയ്ശരി ഉം ഉം
വലിയ മക്കള ജോലിക്കൊക്കെ പോണ് ആഹ് ഇടക്ക് ഹലോ ഹലോ വെച്ചിട്ട് മിണ്ടിയില്ല എന്നാരം ഞാൻ നോക്കിയപ്പോ കോള് കയറി
ഏഹ്
ആരട്ട എങ്ങട്ട് കോള് കയറി വരുന്നു
കട്ടായതായിരിക്കുന്ന്
ആഹ് നല്ല വേറെ കോള് വരുന്നവതിന്റെ പേരിലോ ആഹ് അങ്ങനെ പിന്നെ മ്മടെ അടുത്ത അഹ് ഇക്കെ പോവോ ആഹ് ഇവിടെ ഇപ്പം നല്ല വൈയില് ഇപ്പ നല്ല വെയിലുണ്ട് നല്ല കോള് കയറി വരുന്നുണ്ട്
ആഹ് ആഹ്
അടുത്ത അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ
പോകുന്നു അല്ലടാ പോ ഇപ്പൊ കൊറച്ച ദിവസം ഉണ്ട് വയ്യാത്ത കൊണ്ട്ങ്ങ് പോകുന്നില്ല
ആഹ് അത് ശരി ഉം ഇവിടെ പിന്നെ എനിക്കും അവിടെക്കെ ഒന്ന് പോണന്നുണ്ട് ചെങ്ങന്നൂരെ പോണന്നുണ്ട് അമ്പലത്തി ശിവപാർവതി ഇരിക്കുന്ന ചെകന്നൂർന്ന് നീ പറഞ്ഞ ആഹ് ഇങ്ങള് പറഞ്ഞപ്പ ഞാൻ വിചാരിച്ചത് ചെങ്കല്ലെന്ന ആദ്യം തോന്നിയത ട്ട് അതാ ഞാൻ ചോദിച്ചത് ആഹ് ആഹ് അത് ശരി ആഹ് അതാ ഞാൻ ചോദിച്ചെ അവിടൊക്കെ കേറിയായിരുന്നോന്ന്
ഉം അവിടല്ലേ ഇത് ഇവിടെ രണ്ടുപേരും പ്രത്യേക പ്രത്യേകവാ പാർവതി കെഴക്കോട്ടും ശിവൻ പടിഞ്ഞാറോട്ടും അങ്ങനെ ഇരിക്കുന്നെ
പടിഞ്ഞാറോട്ട് ആഹ് അത് ശരി
അവിടെ മറ്റടത്തൊക്കെ ഒരുമിച്ചല്ലേ എങ്കല്ലിലൊക്കെ ഒരുമിച്ചാ ആഹ് ഇത് രണ്ട് സൈഡിലായിട്ട്
ആഹ് പെണങ്ങിയിരിക്കുന്ന കണക്കല്ലേ?
ഉം
ണ്ട് പെണങ്ങിയിരിക്ക് പിന്നെ എല്ല ശിവൻ പടിഞ്ഞാറോട്ടല്ലേ ഇരിക്കുന്നത് ഇരിക്കണ്ടുന്നേ അങ്ങനെ
പിന്നെ ദേവിക്ക് പിന്നെ റെറ വ്യത്യാസം വെരുവെന്നോ ആത് ആ ദെവസം പോയ നമ്മക്ക് അത് കാണാൻ പറ്റുവോ
അതിനി എനിക്കറിഞ്ഞൂടാ അതിന് വേറെ റൂം അവിടെ കെട്ടി വെച്ചേക്കുന്ന അതിന്റെ വെളില് എഴുതി എഴുതിയൊക്കെ വച്ചേപ്പോണ്ട് ഇങ്ങനെ വരു വീർത്ത നിർവമാന്നും പറഞ്ഞ്
അതൊക്കെ സത്യ ആയിരിക്കുവാ
ഏഹ്
അതൊക്കെ സത്യയിരിക്ക്
പറ്റി ആയിരിക്കും എന്തുവാന്ന് നമ്മക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ പറയുന്ന് ആളുകള്
ഉം അവിടെയൊക്കെ ഒന്ന് പോണന്നുണ്ട് ഇപ്പൊ വണ്ടിക്ക് പൈസയൊന്നും കൊടുക്കണ്ടല്ലേ
ആഹ് ആഹ് ഇപ്പൊ പോയാ ഇപ്പ പോയാ പൈസ ചെലവില്ലാതെ പോവാ
ആഹ് അതാ
ഒരു മാസം ഇവിടെ കഴിഞ്ഞിട്ടാണെങ്കി പൈസാ കൊടുത്ത് പോണം
ആഹ് ഒരു മാസം കൂടെ
ഒരു മാസത്തേക്കെ ഒള്ളന്ന് പറയുന്നു
ആന്ന് ഇരുന്ന് പോവാൻ സീറ്റ് കിട്ടിയോ
ഓഹ് സുഖായിട്ട് ഞങ്ങള് അങ്ങോട്ടു ഇങ്ങോട്ടു ഇരുന്നാ പോയെ ഇരുന്നാ പോവേം വേരേം ചെയ്തത്
ആഹ് അത് ശരി
ഉം
ഉ പിന്നെ തിരിച്ച് വന്നിട്ട് അവിടെ വാതക്ക വരെള്ള വണ്ടി കിട്ടുവോ
ഇല്ല ഇച്ചിരി ദൂരെ വ ഇച്ചിരി നടന്ന വരത്തക്ക ദൂരയേ ഉള്ളു.
ആ
പിന്നെ
അവിടെയും പിന്നെ ചെങ്കല്ലം ആ അവിടെ എന്തുവാ പറയുന്നേ മറ്റേ വേറൊരമ്പല ഉണ്ടല്ലേ ആയമലേ.
ആഹ് ആ ആ.
ആഹാ അതെക്കാ, ഒക്കെ പോയാ കൊള്ളാന്നുണ്ട് ഇപ്പഴാ വണ്ടിക്ക് കാല് ശരി എന്ന ശരി ആഹ് ശരി ശരി
ഇട്ടുണ്ടോ ത്തിരിയെട്ട് ഉം